ഹലോ
എന്താ വർത്താന ചോറൊന്ന് മ മയത്ത് നല്ല കടുപ്പൂ മൂടി പോവച്ച് കിടക്കയ്ക്കാരല്ലേ
അതിന്റെ ഒരു സുഖം വാറെത്തന്നെ അല്ലേ
ആ ശല്യം ചെയ്യ ആറ് ശല്യം ചെയ്യാത്ത ആറ് ശല്യം ചെയ്യാത്ത ഒര് കട്ത്താ
കടുത്താതൊര് സുഖാണ് എത്ര ആൾണ്ടെങ്കി തട്ടി മുട്ടിട്ട് ശല്യം ചെയ്തിട്ട് ട്ടെയ് അത് വലിയ സുഖണ്ടാവുല്ല
അതന്നെ വന്ന് കട്ടുമ്മ നല്ലംപോലെ നീണ്ട് നിവർന്ന് കെട്ക്ക
വെറ്തെ പൊത്പ്പ് പൊത്ച്ച് കിടക്കാ മഴെംതുള്ളിട്മ്പം
ആ അതന്നെ നമ്മക്കിപ്പം എന്ത് പണിയാള്ളത് ഈ കെട്ത്തം അയ്കുടെപ്പം പ്രത്യേകിച്ച് ഭൂമിക്ക് മഴയ്താ കെട്ക്കണം
അതെ അതെ
പണോ മഴ പെയ്തില്ലിങ്കിലാ ഭയങ്കര ചൂട്
ചൂടു ആണ് അത്
മ് മ്
അങ്ങനത്തെ കാലാവസ്ത്തെപ്പം ആ അതന്നെ ഇപ്പം ഞമ്മക്ക് ഓരോരുത്തർക്ക് നമ്മക്കിപ്പൊ വള്ളത് ത്തിനൊന്നും ബുദ്ധിമുട്ട്
അല്ല ഞാൻ പറഞ്ഞെന്താന്നറിയോ പെയ്തോട്ടെ നമ്മളാരും ശല്യം ചെയ്യൻല്ല കെടക്ക്ണോട്ത്തോളം കെട്ക്ക ആരും സല്ല്യംചെയ്യണ്ട
ക്കറ കട്ടല്ലോ
ആ മഴ ആയത്കൊണ്ട് പരാതി ഉണ്ടാവില്ല ആൾക്കാർക്കാണ്ടുങ്ങട്ടും ചെന്നില്ലെങ്കിലും.
ആഹ് ചെന്നില്ലേ എന്തേ വരാഞ്ഞെ എന്തെ അന്നെ കണ്ടില്ല അ മഴയായിട്ടാന്ന് എല്ലാർക്കും അറിയാം.
ആ ആൾട്ടെന്ത് ചെയ്യും
ആ ചോറ്ന്നോ
ഏ ചോർന്നല് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിരിക്കാണ് ആ ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീനോ വെണ്ടക്ക കറിയും
ആ ചെമ്മീൻറോസ്റ്റ് ആക്കിയതാ
ആഹ് ചെമ്മീൻ റോസ്റ്റ് വെച്ചതാ
ഉം മോന് ത് എന്താ കൊഴപ്പൊന്നുല്ലല്ലോ.
ഇല്ല ഇല്ല നാളെ പോണംന്ന് പറീണ്ട്
ആ അതന്നെ
നാളെ പോവും കൊറ്ച്ച് കാലംവ്ടണ്ടാവുമ്പം ഒരു സമാധാനേയിര്ന്നേ
ആ അതന്നെ ഇനി പോയാ മ് അത്പ്പോ അവിടെയ് ചെന്നിട്ട് വെള്ളം മാറില്ലേ കൊറ്ച്ചീസം ഇവിടെ ന്നീന്നെല്ലേ
ആ അതന്നെ
കരപ്പ കാ തെയ് ജലദോഷം പിടിച്ചൊക്കെ പിന്നെ എന്ത്ക്കാക്ക ചോറന്ന് പോയോ ആ അ എന്താലേ ഈ സ്വന്തം ഇങ്ങനെ കടന്നാ നേരം പോവൂല
ആ ന്നാ ഇങ്ങട്ട് പോരീന്നാ
അതല്ലേ ഇച്ച് നേരമ്പോണ്ട്അണക്ക് അന്റെ കാര്യാ പറിണത്.
എനിക്ക്ങ്ങനെ നല്ല സുഖാ ആരും ശല്യം ചെയ്യാതിരിക്കട്ടെ ബെല്ല് അടിക്കാതിരിക്കട്ടെ ആരും അവ വി നീച്ചു പോണ്ടെ. അള്ള നിസ്കാരം കഴിഞ്ഞ് തണുപ്പും പിടിച്ചിവിടെ ഇങ്ങനെകെട്ന്ന് കുൾ ച്ചാ തന്നെ ഒരു തണപ്പാവുല്ലൊ ഏ
ആഹ് അതന്നെ കുൾച്ചാൻതന്നെ തണ്പ്പാണ്പ്പം മ് ആ അതന്നെ അതേറ്റ് അടെയിരിക്കും.
പിന്നെ രു വേഗം കട്ടില് കാണു കെട്ക്ക
ആ അ മക്കൾ വന്ന് മറിഞ്ഞ മതി ഫോണില് ചാർജു ണ്ടോ നോക്കു ആദ്യ കടക്കണെങ്കി ആഹ് കിട്ടി കിട്ടി അഡ്മിഷൻ കിട്ടിപ്പ ചേർക്കാ വലിയ മോനും രണ്ടാൾ പാട പയിക്കണും ചേർക്കാന്
ചേർത്താ
ആഹ് ചേർക്കാൻ പൊയിക്കുണു
ആരാ പോയി
വല്യ മോനും രണ്ടാളും പാടെ
അത് ശെരി ആഹ് അതാ നല്ലെ നിങ്ങള് പോണക്കായ് നല്ല പതല്ലേ.
അതന്നെ ഓലെ പോട്ടെ ആഹ് കൊണ്ടയ് കോളി ഞാനാവുമ്പോപ്പോ ഒക്കപ്പാടെ പോണ്ട ആവസ്യം ഇല്ലല്ലോ
ഉം ആൺകുട്ടികളാവുമ്പളേ ഓലെ കുരുത്തക്കേടിനൊക്കെ ഒരു പേടിണ്ടാക്ണത് നല്ലതാ
നല്ലതാണ് അതാണെ ഞാനൊന്നാമത് അതെ ഓന് കൊണ്ടേയ് ചേർത്ത ഓന്റെ നമ്പറും കാര്യങ്ങളൊക്കെ വങ്ങിക്കുമ്പോ ഒരു പേടിണ്ടാവുല്ലോ
റ്റത് പഠിക്ക്ണോലെക്കെ ഓലെ കുരുത്തക്കെടാണ് ണൊക്കെ
അതാണെയ് ഒക്കെ ഈ പ്രായം മാണിക്ക കല്ലെ ഒന്ന് വൽതായി കിട്ടുമ്പോഴത്തിന് പള്ളീത്തെ തിജ്ജാണ് ആഹ് പള്ളില് തിജ്ജാണ് അറിയാ ഏത് നേരം ഒന്നിലും പോയി പെടാതെക്ക ട്ക്കട്ടെ അതൊക്കെ കേക്ക്ണെം കാൺണ ഒക്കെ പേട്യാണെ
പേടിയന്നും പറഞ്ഞിട്ട് കാര്യല്യാ അള്ളാഹു നമ്മക്ക് വിധിച്ചത് വയ്ക്ക താങ്ങൂലല്ലോ ആ നമ്മക്ക്ന്നെ ഉണ്ടാവും ഉം എന്താവും മുത്തച്ഛിന്റെ പാട്
മൂത്തച്ചിനെ ഇന്നലെ ഇപ്പ ആ അതാ ആദ്യയിട്ട് കാണുന്നത് ഇന്നലെ ഇൻ്റെ നാത്തൂൻ്റെ മോള് പ്രസവിച്ച് രണ്ടാളെ കുട്ടികളെം കാണ ആപോയി രണ്ടാള് ഒപ്പ ഏട്ടത്തീം അഞ്ചത്തീം ഇരുപത്തഞ്ജീസ്തേ വ്യത്യാസംള്ളൂ പ്രസവിച്ചക്ണ് അപ്പൊ ന്ന ഒ ഒന്ന് പ പന്താ എനിക്കതും കൂടി പ്രസവിച്ചിട്ട് ഒന്നി ഒന്നിച്ചാ പോകാലോ ഒരു വണ്ടി കൂലി എടുത്താൽ മതിയേ
ആ സാധനം കൊറച് തോനാണ്ടപ്പോ
സു ആ ഒരു ആർലിക്സ് ഒരു ബൂസ്റ്റും വാങ്ങി
ആ
പിന്നെ ഒരു കാട മുകട വെട്ടിവാങ്ങി പി ആഹ ഒരു പരി തന്നെയാണ് അല്ല ഒന്ന് മൂന്ന രണ്ടാള് മൂന്നാമത്തെ
പ്രസവിക്കണില്ലല്ലോ ഒക്കെ ആ ബധീതല്ലേ
ആഹ അത് ബിട്ട ആടുത്താനെ ആടുത്ത കണന്നല്ല കപ്പാസിറ്റി ഒന്നും ഇല്ലേ പോണെങ്കിലും നല്ല പൈസആണ്
അല്ല അവിടെ ആകുമ്പോ എന്താ നമ്മക്ക് പോവാരിക്കാ ഒന്നും കൊണ്ടു പോോും വേണ്ട
കൊണ്ടോവുംമാണം
ഇപ്പൊ നാല്പത്ത അഞ്ച് തൊണ്ണൂറ്റഞ്ച ഒക്കെയാണ് അയില് അറുത്തഞ്ച് തൊണ്ണൂറ്റഞ്ച്
ആഹ അതന്നെ തൊണ്ണൂറ്റഞ്ചൊക്കെ വല്ിയ ഹൈ ലെവല് പാർട്ടികൾക്ക് ഓക്ക് നല്ലല്ല സാധങ്ങളും മീഡിയത്തിന്റെ ഒരു നാൽപത് നാപ്പത്തഞ്ച് ആയിമ്പത് ഓ കണ്ടല്ലേ
നാല്പ്പത്താറ് അല്ല നാല്പ്പത്താറി ല നമ്മള് ള്ള ഒരു വള്ളം വീറ്റിനെ നിർത്തുക എന്നുണ്ടെങ്കിൽ നാല്പത്താറു വേണം
ആ ആടി അതന്നെ.
അതന്നെ അല്ലാതെ ഇപ്പ വീട്ടിൽ അവ ഒരു പേരത പണിയൊന്നും എടുക്കുന്നില്ല നമ്മളന്നെ നോക്കണം
ആ അ
ഏട്ടത്തിന്റെ മോള് അത് ഓളെ അവിടെ നിക്കാന്ന് ഓളെ അങ്ങണ്ട് അയച്ചില്ല അമ്മായി അമ്മ. ഓൾടെ മാപ്പിളക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ
അപ്പൊ ഈ പതിനഞ്ജീസം കഴിഞ്ഞിട്ട് കൊണ്ടോയാ മതിയായന് അയ്ക്ക് പൊട്ടത്തരാ അതെ, പൈനാഞ്ജീസ അവനാന്റെ പെരീല് പിന്നെ വാ അ സ്ച് ആഹ
അങ്ങണ്ട് പോയിട്ടില്ല കാരണം അങ്ങണ്ട് ഓളെ മാ മാപ്പാൾക്ക് സമ്മദംല്യ ന്റെ കു നെ ആദ്യമായിട്ട് കാണാൻ കുറേ ആൾക്കാര് വരാണ്ട്ക്ക് ആ ബുദ്ധിമുട്ട് ആകും ന്റെ പെരേ പെരേൽ പറഞ്ഞാ
ആ ശരി.. അങ്ങനെ പെരൽ ഞ് കഴിഞ്ഞിട്ട് ഇഞ്ഞ് പോവ്ണ്ടോ കുട്ടിനെ കാണൽ കഴിഞ്ഞിട്ട് പോവ്ണ്ടോ...
ണം അത്പ്പൊ ഇന്ന് കൊറച്ചടി മോൻക്ക് പനിയ ആയതോണ്ട്.. കുട്ടികളെ എടക്ക്ണ്ടല്ലോ അവിടെ പോയിട്ട്...
അതന്നെ അപ്പൊ പനി ഇതൊക്കെ.. പക്കൻ മാറീട്ട് ആൻട് പോയ മതി വേഗം ണ്ടെയ്യാതന്നെ.. ഇനിയിപ്പോ ഒരു പനിയില്ലാതെ തരല്ലാതെ വന്ന് കണ്ടാലും കുട്ടികൾക്ക് അസുഖം വരി..
ആഹ വെറുതെ ഞമ്മള് പോയിട്ട് ന്ന് പറയും അതുംടെൻഷനാ.. അതും ടെൻഷനാണ് ഞ്പ്പോ അവിടക്കൊന്ന് പോകുമ്പോ ഞങ്ങൾ വിചാരി... കയ്യില് പൈസ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിക്ക്ൻണ്ട്..
തന്നെ അങ്ങനെ പറ്റൂല്ലേ..
ആ കണ്ട്ക്കാണ്ട് ഫസ്റ്റ് പ്രസവം ഓര്ക് ആദ്യയിട്ട് ഒരുമോള് മാരോള്ള്.. പ്രസവിച്ചിട്ടേ മുത്തച്ചികൊന്നും വയറ്റിൽ ണ്ടായ്ര്... അപ്പൊ അത് കാരണം തോനെ സാധനം കിട്ടി... കണ്ടമാനം സാധനം കിട്ടിക്ക്ണ് അപ്പൊഞ്പ്പം നാല്പത് കഴിഞ്ഞാലും... അപ്പൊ അതാണ് ഫസ്റ്റ് പ്രസവുംല്ലേ അപ്പൊ കണ്ടാമാ... ന സാധനം കിട്ടിയ കാരണം ഒരുപാട് സ്..
ആന്റെ പേരാ വല്ല്യ കുടുംബാ തോന്നുന്നുണ്ട്..
ആഹ ഓള കുടു.. കുടുംബംനല്ല കുടുംബമാണ് വല്ല്യ താണ് ഓളെ കെട്ടിച്ചോട്തോക്കെ... ആ ഒരു പ്രസവത്തിന്റെ നേരത്ത് ഹോസ്പിറ്റലില് റബ്ബേ എത്ര.... എത്രാ പോരാആൾക്കാര് ഇമ്മാന്റെ ആങ്ങള്ളാരും ഇമ്മാന്... അമ്മായിഅമ്മന്റെ ആങ്ങള്ളാരും... പോരാത്തത് യളീമ്മ ഇമ്മാന്റെ അഞ്ച്ത്തി അമ്മായിഅമ്മന്റെ അഞ്ചത്തിയെളും... അത്ര പോര് ഒരാൾക്കാര് വാപ്പാന്റെ പെങ്ങമ്മാര് ഔ ന്റെ റബ്ബേ എത്ര പോരോന്ന്... ഇത് രണ്ടീസം മെന.. നമുക്ക് ആള് ഇല്ലായ്ട്ടെല്ല നമുക്ക് ഇഷ്ട്ടം പോലെ ആൾണ്ട് ന്നാലും ഇ ങ്ങനെര് മെനക്കെടു മ്പയേ
പിന്നെന്താ
ക്കെ ബുദ്ധ
സാനം കൊണ്ടുറും അതെന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഒരു ഐറ്റം കൊണ്ടറും പിന്നെ പെരെക്ക് ഒരു ഐറ്റം കൊണ്ടറും.. ഡ്രസ്സ്‌ ഐറ്റെം ആഹ അതല്ലാതെ ഇപ്പം കുട്ടിയെ കാണാൻ ചെല്ലൂലല്ലോ
അതാണ് ഫ്രൂട്ട് പറഞ്ഞാ ആസ്പത്രിലൊക്കെ ചീഞ്ഞ് കള്ളിഞ്ഞ് തിന്നാനും ആയിട്ടില്ലല്ലോ അപ്പൊന്റെ ഏട്ടത്തി പറഞ്ഞ് ഞാൻ ഇന്ന് പറഞ്ഞഞ് നല്ല പഴംകൊലം കിട്ടിയപ്പം പറഞ്ഞ് കാടെക്ക് കൊടുത്താളെ നൽപ്പത് കഴിഞ്ഞിട്ടുണ്ടാവേല്ലോ അല്ല അങ്ങനെയല്ല തോനെ കിട്ടുമ്പോള് ഞങ്ങൾ അങ്ങനെ കൊടുക്കലുണ്ട് നാല്പത് കഴഞ്ഞീട്ട് കണ്ടമാന്നം ഇന്നട്ട് നാല്പത് കൈഞ്ഞ്ട്ട് കൊണ്ടുവരാല്ലോ കടയിൽന്ന് തന്നെ അവർക്ക് ബില്ല്ട്ടെച്ചാൽ മതി ആ വെറ്തെ ചീഞ്ഞു പോവണ് കണ്ടമാന വേസ്റ്റ് ഓള് പറയണ്ട്ത് എത്ര പോരും കൊലെണ് കിട്ടിയിക്കണോ
ശേ എന്താലേ ഇ വാഴ
അത് ഞാന് കോഴി മുട്ട ആ അയിക്കൂടെ ഒള്ള് നാടൻ മുട്ട തിന്നുന്നു ഇല്ല ഈ കാട മുട്ട താറാവ് മുട്ടണ് തിന്ന്ണത് പ്രസവിച്ട്ടല്ലേ ഉള്ളൂ അപ്പൊക്ക് തോന്ന മൂലക്കുരുന്റെ പ്രസവം പ്രശ്നം ഉണ്ടാവേ ആൾക്ക്ഞ്ഞ് പ്രസവിച്ചിട്ട് അത് പറയണ്ട് അപ്പൊഞ് പറയു അതും ഇന്നപ്പൊ കാടമുട്ടക്കെ ഉണ്ട് പറയ്ണ്ട് നൽപ്പത് കൈഞ്ഞാല്ലും അന്റെടുത്ത്ന്നല്ലെ അങ്ങനെന്തെങ്കിലും ചെയ്താള കാടെ കൊട്ക്കെ മുട്ടക്കെ ഒരു സമയം വരെ കൊട്ക്കും ഇഞ്ഞ് വീരുന്നെ ഇങ്ങനെ വരികാ അവര് ചായകൂടിക്കാ കുറച്ച് തിന്നാ ഓല് പോവാ ജൂസ് കുറച്ച് കൈഞ്ഞാ ഓല് പോവും ചെയ്യും ആ ഇപ്പോ നാൽ
അയിക്കും നല്ല ഇജ്ജ് പറഞ്ഞ മാതിരി പൈസ എന്തേങ്കലും കൈ കൊടുത്താ ആ കുട്ടിക്ക് എന്തേങ്കലും സ്വർണ്ണം വാങ്ങണങ്കി
ഒരു കൂട്ട ഡ്രസ്സും കൊടുക്ക ബാക്കി പൈസയും കൊടുക്ക ഓൾ എന്തെങ്കി വാങ്ങേ എന്തെങ്കിലും ചെയ്തോട്ടെ
ആ അതന്നെ
അതാണ് നല്ലത്
ഒക്കെ പാടെ
ഇന്റെ ഇബടുത്തെ ഇന്റെ പബടുത്തെ നാത്തൂന്റെ ഇതാണ് വിറ്റ് ഇന്റെ ഇവടുത്തെ നാത്തുവിന്റെ മോള് പ്രസവിച്ചിട്ട് എല്ലാരും അവിടെന്ന വാങ്ങില്ലന്ന് പ്രസ്റ്റീജ് തേണുറ്റി അയ്യയിരം റുപ്യ ആ എല്ലാരും ഓൾക്ക് ഡ്രസ്സ് കൊണ്ടോയിനി പ്രസവിച്ച് കടക്ക്ണ പെണ്ണിന് ഡ്രസ്സ് കൊണ്ടുപോവ ആ ഒരു മോഡല ആക്കിണ് ആ ആ
ആ
എന്നിട്ടിന്റെ നാത്തൂന് ഇവിത്തെ നാത്തൂനും തന്നെ ചെറിയ നാത്തൂന ആ മറ്റേ അതെ അവളും കൊണ്ടയിക്ക്ണ് ഡ്രസ്സ് എന്നട്ട് അവിടെ അങ്ങനെയണ് അത്ര അവിടെ ഇങ്ങട്ട് സാധനം കുട്ടിക്ക് കൊറേ കുട്ടിക്ക് കിട്ടിയിക്ക്ണ് കുട്ടിക്ക് സാധനം കുറെ ആകുമ്പോൾ നല്ല അത്ഭുതം നല്ല സുഖം സമാധാനം ഓൾക്കും കിട്ടും ഇവൾക്കും കിട്ടും അഞ്ചിപ്പിച്ചെഴുതാറുണ്ട് അമ്മായൾ ഒക്കെ ചുരിദാർ ഓൾക്കും ചുരിദർ ഞാൻ പറഞ്ഞു നല്ല സ്വഭാവം നമ്മളൊക്കെ കടന്ന കാലത്ത്
ആ ഞമ്മക്ക് ഓരോ മോഡലൾ മാര്‍ണ്ണ ഓരോ കാലത്തിനനുസരിച്ച് കോലം വരാപത്
അതാണേ അപ്പൊ അവര് മോങ്ങടലാക്കെന്നെ
ആ അപ്പൊ നല്ലൊരു കെതികേട്ടാണ് ഇപ്പൊ വലിയക്ക് ഇപ്പോ കുട്ടിക്ക് പോ ഡ്രസ്സ്‌ കൊണ്ടാണെങ്കിൽ ഒരു ആയിരം റുപ്യൽ ഇഞ് ഇപ്പോ വലിയോർക്ക് കൊണ്ടോണം
ഓൾ വിചാരിക്ക്ണ്ട് ഒക്കെ ഒരു സംഖ്യ എന്നെ വേണം ആൾക്കാര് കൊണ്ടോന്ന് കൊണ്ടുപോയ്ക്കോട്ടെ ഞാൻ പരുപാടി മാമൂല് ഒന്നും കേൾക്കുല്ല ഞങ്ങൾ എന്ത് ചെയ്ത് ഇന്നട്ട് ഇവിടുന്ന് ഞങ്ങൾ കാണൻ പോകുമ്പോതേനെ കാണാൻ പോകുമ്പോ തന്നെ കാക്കണ്ട് കാക്കന്ന് പറഞ്ഞ അതല്ലേ ഞാൻ പറഞ്ഞേ അങ്ങനത്തെ മാമൂനെ കടഞ്ഞ നടന്നോട്ടെ നഞമ്മള് കൊണ്ട വന്ന ആ സാധനം
നമ്മളും കൊണ്ടുപോകുക അതന്നെ ഓലെ മാമൂലം ഇനിപ്പോ പുതിയ മാമൂലം എത്തുമ്പോ അതന്നെ
ആ നമ്മള് കുട്ടീനെ വേണ പോലെ കുട്ടിക്ക് ഡ്രസ്സ് കുട്ടിക്ക് ഡ്രസ്സ് കൊണ്ടപോവുക അവൾക്ക് ബൂസ്റ്റ് ഹോർലിക്‌സ് പിന്നെ അങ്ങനെ എന്തെങ്കിലും കൊണ്ടു പോവാ ഫ്രൂട്ട്സ് വേണ്ടെങ്കിൽ വേണ്ട വേണ്ടെങ്കിൽ വേണ്ടാ നമുക്ക് ടർക്കിയാ സവീറ്റാ ഷൂവാ അങ്ങനക്കെ എന്ത വാങ്ങ അല്ലാതെപ്പ ഓ ഒക്കൊന്ന് കൊണ്ട കൊടുക്കാ പറ്റില്ലല്ലന്ന് പറഞ്ഞത്
പറ്റൂല അതൊന്നും പോ ഹയ് അ ഒന്നും നടക്കൂല
ഏ അങ്ങനെ ആ കഥകളൊക്കെതായില്ല എന്തായാലും ഓരോരോ മാമൂല ഇറങ്ങുന്നതാണ് രസം
പിന്നെന്താ ഹി ഹി ഹി ഹി ഹി തള്ളക്കെ ഡ്രസ് കഴഞ്ഞപ്പൊ എന്തൊക്കെ ആയി തീരന്നാവോ
ഇനി അതിനെ പറഞ്ഞ ഇനിയിപ്പോ ഇനിയിപ്പോ കുട്ടിയെ ഞാൻ ആ അതിനു പറഞ്ഞ അത് ഞാൻ പറഞ്ഞിരിക്കണ് ഡിങ്ങിന്റെ പോലെ കുട്ടിക്കോ കുട്ട വർത്തണ്ടാണ് ആഹ നിങ്ങക്ക് അവിടെ പരിപാടി വലിയത് കഴച്ചിന്ന് എന്നാ ഞങ്ങ കുളിക്കട്ടാ
ആഹ ആയിക്കോട്ടെ ശരി ഉം ഉം ആഹ ഉം ഉം ഓക്കെ ശരി